ഹലോ
നമസ്കാരം
ആ എന്തൊക്കെയുണ്ട് വിശേഷം
സുഖം
എന്താണ് ചായ ചായകുടിച്ചോ
ഓ ചായൊക്കെ കുടിച്ചു നമുക്ക് കൊറച്ചേരം സംസാരിക്കാ എന്നു വിചാരിച്ചുറങ്ങി ഇപ്പൊ ജോലിയെക്കുറിച്ചാണ് സംസാരിക്കണേ ജോബ് ജോബിപ്പൊ ഇല്ലാ ഇല്ലാത്തവരും ഉണ്ട് ഉള്ളവരും ഉണ്ടല്ലോ സമൂഹത്തില് അപ്പോ അവരുടെ അവസ്ഥകളെ കുറിച്ചൊക്കെ നമ്മുക്ക് പരസ്പരം അങ്ങോട്ടും സംസാരിക്കാന്ന് വിചാരിച്ചു
അയ്ശെരി പിന്നെ അതായതിപ്പം എല്ലാ സാധനത്തിലും എല്ലാ ഇതിനും വൈ ഭയങ്കരചെലവാണല്ലോ ഇപ്പം ഒ മ മോ ആരാ മോനുണ്ടോ ഒര് ഒരാൾക്ക് മാ ആ അല്ലപ്പാ ഇനിപ്പം ഒരുമിച്ച് ബേ വെക്കേഷനും പെരുന്നാളൊക്കെ ഒരുമിച്ചാവുമ്പോതന്നെ അത്രയും ചെലവ് വരണൊണ്ട്
ആ അതപ്പോ ജോ ഇപ്പൊ ചെലവ് കൂടുതലാണല്ലോ അതിനനുസരിച്ചുള്ള ശമ്പളം ഒരാളുമാത്രം ആ കൂട്ടിയാല് കൂടൂലാ എന്നരീതിയിലേക്ക് എത്തിയിട്ടുണ്ട്
അതെ അതെ പിന്നേന്ന് പറഞ്ഞാല് എന്താ ഏ ഈം ആദ്യ പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് ആണുങ്ങൾക്കിങ്ങനെ ജോലി ക്ക് ങ്ങനെ വാര്യമാര് പോണയ്നോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ക്ഷേ ഇപ്പ ആ അവസ്ഥയൊക്കെ മാറിയിട്ട് കാരണം ഓര്
ആ ഓരിക്കന്നെ ബുദ്ധിമുട്ടാണ് അപ്പൊ ഒരുസപ്പോട്ട് ട്ടിന് ആളുണ്ടായിരുന്നെങ്കിലെന്ന് ഓലിപ്പം ആഗ്രഹിക്കും
ആ ഗ്രഹിക്കാൻ തൊടങ്ങിട്ടുണ്ട് ഇപ്പൊ വീട്ടുകാരായാലും അല്ലെങ്കി അങ്ങനെയൊരു ചിന്താഗതിയുണ്ടല്ലോ ഞ ഞാന് നയിച്ചിട്ട് വേണ്ട എനിക്ക് കുടുംബത്തിനെ നോക്കാനെന്നുള്ള ഒരു ചിന്താഗതീന്ന് എന്നെ ഇവക്കുമ്പാടുണ്ടെങ്കി നമുക്കൊരുമി ച്ചു പോവായിരുന്നു എന്നുള്ള ഒരു ആ ഒരു ഇത് എല്ലാവർക്കും വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പ എല്ലാരും പഠിക്കണ ആൾക്കാര ആൾക്കാരും പിന്നെ ഇപ്പം നമ്മളിപ്പോ കല്യാണൊക്കെ കഴിഞ്ഞാതന്നെ എത്രോ വർഷങ്ങള് കഴിഞ്ഞിട്ടും പഠിക്കണോല്ലൊണ്ടല്ലോ ഇപ്പഴും നമ്മള്
ആ അതെ ഇപ്പൊ കൂടുതലായിട്ടും പഠിക്കാൻ പോവാണ് ആൾക്കാരൊക്കെ
അതെ അതെ ഇനിയിപ്പം എത്രയോകഴിഞ്ഞ് സ്റ്റോ മുൻപ് കല്യാണത്തിനുശേഷം സ്റ്റോപ്പ് ചെയ്ത് പിന്നെ മക്കളുമൊക്കെ ആയിട്ടും ഇപ്പം അങ്ങനെ പ്രായൊന്നും ഇല്ലല്ലോ
ആ ആ ഇല്ല ഇല്ല ഇപ്പൊ പഠനത്തിന് പ്രായില്ല ഇപ്പൊ ഡിസ്റ്റൻസും ആയിട്ടൊക്കെ വെക്കുന്നതുകൊണ്ട് വീട്ടിൽനിന്നും പഠിക്കാൻ കഴിയുന്ന അവസ്ഥയൊണ്ട് ആ അതൊണ്ട് അല്ലാതെ മുന്നോട്ടുപോവാനും ഒരു ചാൻസില്ല
അതെ അതെ കാരണം വരുമാനത്തില് ഒരു മാറ്റവില്ല ചിലവ് ദിനംപ്രതി കൂടാണ് പ്പി ഗ്യാസിനായിക്കോട്ടെ ഇപ്പൊ ഗ്യാസ് കൂട് ഇപ്പൊ ഈ യുദ്ധൊക്കെ ഉണ്ടായിട്ട് ഗ്യാസിന് ഇപ്പം ഹോട്ടലിലൊക്കെ ഗ്യാസിന് വില കൂടി വീട്ടിൽ വില കൂടി അതിന് ഏ കൂടിയോണ്ട് എല്ലാ യാലോ അങ്ങനെ ഓരോ സാധനത്തിനും വില കൂടി ഇപ്പം എന്ത് സാധനം എടുക്കുകയാണെങ്കിലും ഭയങ്കര ഇപ്പ എന്ന്ന മീൻറച്ചിക്ക് ചിക്കനി. ക്കെ വില കൂടിയല്ലോ
ആ ആാ വീട്ടിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനത്തിങ്ങനെ നല്ല റേറ്റ് കൂടയാണ്
ആ അതെ അതെ പക്ഷെ നല്ലൊരു ജോലി വേണം ഇപ്പൊ ഓൺലൈൻ ആയിട്ട് കുറെേ അവസരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ചില കാര്യങ്ങൾക്ക് നമുക്ക് എന്താ പറയാ ചില കാര്യങ്ങൾ നമുക്ക് പേടിയാണ് കാരണം ചില കാര്യങ്ങളിലൊരു വ വഞ്ചനള്ള അങ്ങനെ തട്ടിപ്പുള്ള സൈറ്റുകളും ഉണ്ട് ആ ജെനുവിൻ ആയിട്ടുള്ളതും ഉണ്ട്
ആ ഉണ്ട് നമ്മള് എങ്ങനെ സെലക്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് അതിനെ കുടിച്ചിട്ട് അറിഞ്ഞിട്ട് ഇട്ട് മാത്രമേ ചെയ്യാൻ പറ്റും ഇപ്പൾ നല്ല ഫേക്ക് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ വന്നോണ്ടിരിക്കല്ലേ
അതെ അതെ
കാണുമ്പോ അത് സത്യന്ന് തോന്നും പക്ഷെ അത് ഫെയ്ക്കായിരിക്കും ഇപ്പൊ വന്നതോട കൂടെ മൊത്തം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായിണ്
ആ അപ്പൊ ഒരു ഒരു കാര്യത്തി പോലും വിശ്വസിച്ച അങ്ങട്ട് ഇറങ്ങാൻ പറ്റില്ല
ആ അതെ വ്യക്തായിട്ട് നമ്മള അന്വേഷിക്കണം എങ്ങനെ എന്ത് ജോബും എന്താ ഇപ്പം നല്ല നമുക്കിപ്പം സോഷ്യൽ മീഡിയയിലൂടെ കുറേ പര പസ്യങ്ങള് ജോബിന്റെ പരസ്യങ്ങളെ നമ്മൾ കാണുല്ലോ ഇപ്പൊ പലതരം ഡിപ്ലോമകൾ ഉണ്ട്
ആ ആ അതെ അതെ ആഹ് ആഹ് അങ്ങനെ പക്ഷെ എന്താ പറയാ ജോലി എന്തായാലും വേണ ഇപ്പം കുറെ ആളുകള് പി എസ് സി ഇനിയിപ്പം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കേട്ടോ ഈ പുരുഷന്മാർക്കും ജോലി സെറ്റാവാത്ത ആളുകളൾ ഉണ്ട് പക്ഷെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും വർക്ക് ചെയ്യണ ആളുകൾ ഉണ്ട്ട്ടോ വർക്കിംഗ് വുമൻസ് ണ്ട് പക്ഷെ എന്നും സ്ത്രീകൾക്കാണ് കൂടുതൽ ഇതിനൊരാവശ കാരണം എപ്പോഴും ഇങ്ങനെ ഭർത്താനോട് ഇങ്ങെ ചോദിക്കുക
ആ ആശ്രയിക്കേണ്ടി വരും നമ്മുക്ക് എന്തിനോ അവർ ൊ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വരെ നമ്മൾവിടെ ആശ്രയിക്കുകയാണ് ജോലി ഇല്ലെങ്കിൽ
ആ അവരെന്നെ പറയും ആ ഇതിന്ന് എടുത്തിട്ട് എനിക്ക് എനിക്കിനെ ഗിഫ്റ്റ് വാങ്ങി തരല്ല കേട്ടോ എന്ന് പറയും കാരണം ചിലപ്പോ ഓ പോയിട്ടും നമ്മള് വല്ല വലിച്ച് വലിച്ച് വെച്ചിട്ട് ഉള്ള പൈസ ആരിക്കും ക്കും അങ്ങനെയൊക്കെ ആവുമ്പോ അപ്പൊ എനിക്ക് തോന്ന്ണ് എന്താ പറയാ നമുക്ക് ചെറിയ എന്തെങ്കിലും ഒരു വരുമാനം മതി
ആ അതെ ചെറുതായിട്ട് എന്തെങ്കിലും നമ്മക്ക് നമ്മളെ നമ്മളെ ഇഷ്ടങ്ങള് നമ്മളിഷ്ടങ്ങ വേറെ തന്നെയാണ് മറ്റുള്ള പ പൈസ തന്നാലും നമ്മള ഇഷ്ടത്തിന് നമ്മളെ ക്യാഷിന ആദ്യം ചോദിക്കാത്ത ഒരു ക്യാഷ് നമ്മള് ജോലി ചെയ്തുണ്ടാക്കുമ്പോ അതൊരു സുഖാണ് രൺ
ഇപ്പ എല്ലാ പെണ് സ്ത്രീകൾക്കും ഇപ്പൊ ഞാൻ സംസാരിക്കണ എല്ലാ ആ സ്ത്രീകളായാലും ആ ഒരു തോട്ട് ള്ളലാണ് എല്ലാവർക്കും ഒരു കുറ്റബോധാണ് വീട്ടിൽ ഇപ്പ വീട്ടില് നമ്മള് നമ്മള് വെറുതെ ഇരിക്കണില്ല നമ്മള് വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യണണ്ട്
ആ അതെ
ആഹ് അത് പക്ഷെ എന്നാ കൂടിട്ട് നമുക്കൊരു കുറ്റബോധമാണ് എന്താ പറയാ നമ്മുടെ ആഗ്രഹ നമ്മളെ കയ്യിലൊ ഒന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ എല്ലത്തിനും ഇങ്ങനെ ഇപ്പം നമ്മള് ആഗ്രഹങ്ങളൾ എന്ന് പറയുപ്പോ ചിലപ്പോ ഓരെക്ക് അത് അനാവശ്യങ്ങളായിരിക്കും. കാരണം അത്രയും ചിലത് നമ്മളെ ആഗ്രഹങ്ങൾ ഓരെക്ക് അനാവശ്യങ്ങൾ ആയിരിക്കുമല്ലോ? അപ്പൊ ആഹ് അതിന്. ആഹ്
അവരുടെ മനസ്സിൽ അതൊക്കെ ഒരു ചെറിയ സംഭവയിരിക്കും, ഞമ്മള് വലിയ കാര്യം. ഇത് പറയുന്നതൊക്കെ.
അതെ അതെ അപ്പൊ എനിക്കും അങ്ങനെ തന്നെ ഭയങ്കര ഇഷ്ടായി സർപ്രൈസ് കൊടുക്ക. എന്തു ഇല്ല ഓരെക്ക് തന്നെ ഇപ്പ എന്ത്. എന്നേലും നമ്മള് പൈസ കൂട്ടിവെച്ചൊക്കെ ഉണ്ടാവുമ്പോ ഒരു ഷർട്ടോ പാൻറ്സോ. അല്ലെങ്കിൽ മക്കൾക്ക് കുറെ ഇഷ്ടപ്പെട്ട ചെറിയ ചെറിയ ഐറ്റംസ്. ഇത് കുഞ്ഞ കുഞ്ഞു ഐറ്റംസ് ഒക്കെ ആയിട്ട് ബോക്സ് ആക്കി ഇങ്ങനെ കൊടുക്കു, ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പൊ നമുക്ക് അവരുടെ മോ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം ഭയങ്കര വലുതാണ് ഭയങ്കര ആഹ് സ ആഹ് സ ആഹ് ആഹ് ഒരു മൂവ്മെന്റ്. മെന്റ് നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടും, ഞാൻ ഇപ്പം മക്കൾക്ക് ബർത്ത് ഡേക്ക്. ക്ക് അങ്ങനെ രണ്ടുപേർക്കും കൊടുത്തിരുന്നു, അപ്പൊ ഭയങ്കര സന്തോഷം. ചെറിയ ചെറിയ കീച്ചെൻസ് നോട്ട്പാഡ് അങ്ങനെ അങ്ങനെ നിങ്ങൾ അങ്ങനെ. അതാവും പക്ഷെ എന്നാലും.
ആഹ് ചെറുതാണൊലും ഗിഫ്റ്റിനൊരു വാല്യൂ ഉണ്ടല്ലോ?
ആഹ് ഇണ്ട് അപ്പം അത് കിട്ടുമ്പോ അല്ലേ സന്തോഷം വളരെ വലുതാണ്, അപ്പൊ ഇനി ഹുസ്ബൻഡ് ആഹ് ഹുസ്ബൻഡ് ഓൾക്കായാലും. ഭയങ്കര ഇഷ്ടായിരുന്നു അത് കിട്ടിയപ്പോ.
അതെ
നമുക്ക് ഇട്ട് കാണുമ്പോ ഭയങ്കര സന്തോഷമാണ് ആഹ് ആഹ് ഞാൻ വാങ്ങിക്കൊടുത്തത് ആണല്ലോ. അങ്ങനൊരു നമുക്കൊരു പ്രൗഡ് വരും, അങ്ങനെ.
ഫാമിലിയിലെ രണ്ട് ആൾക്കും ഹുസ്ബൻഡിനും വൈഫിനും. ജോലി ഉണ്ടാകുമ്പോ ആഹ് ഫാമിലി തന്നെ ഒരു സാമ്പത്തിക. ത്തിക ആയിട്ട് ഒരു ഭദ്രത ഉണ്ടാവുമല്ലോ, പിന്നെ ആം നമുക്ക് ഒരു ഒരാൾ മാത്ര ജോ ജോലി ചെയ്യുകയാണെങ്കിൽ അയ് ഉള്ള സാമ്പത്തിക ആയിട്ടുള്ള ടെൻഷന് മുഴുവൻ. ഒന്നില്ലെങ്കിൽ ഭർത്താവിന്റെ ഭാര്യയാണെങ്കിൽ ഭാര്യന്റെ രീതി ഓര് ആണല്ലോ അനുഭവിക്കാ. എന്ത് വരുമാനം വേണെങ്കിലും ഓല് അതിന് പ്രഷറ് ആവുക. അങ്ങനെയല്ലാ ചെയ്യാ. രണ്ടാളും കൂടി ആവുമ്പോ ആഹ് ഓർക്ക് രണ്ടുപേർക്കും ആശ്വാസമാണ്. ഫാമിലി നല്ല രീതിയിൽ മുന്നോട്ട് പോക്കും.
ആഹ് ആഹ് സമയത്ത് നമ്മളെ സ്ട്രെസ്ഡ് ആകും, കാരണം ഇവര് സ്ട്രെസ്ഡ ആണ് കാണുമ്പോൾ നമുക്ക്. ഒരു സമാധാനം ഉണ്ടാവൂല്ല, ചില സമയങ്ങളില് ഇപ്പം എന്തെങ്കിലും പെട്ടെന്ന് ഒരു. ആഹ് ഹോസ്പിറ്റൽ എമർജൻസി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഭയങ്കര. നമ്മള് ഒര് ബുദ്ധിമുട്ടിന് കാണകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാവും. കാരണം നമുക്കും വേണ്ടേ ഒരു കൈത്താങ്ങ്.
ഒക്കെയാവും ഹോസ്പിറ്റൽ എമർജൻസി ഒക്കെ ആവുമ്പോൾ ഞാൻ പെട്ടുയിരുന്നു പ്രത്യേകം ഞമ്മള്. ബുദ്ധിമുട്ടാവല്ലോ?
അതെ അതെ ഇപ്പാണെങ്കിൽ.
ഒരു സേവിങ് ഏഹ്. ബാപ്പയും അങ്ങനെ ജോബ് ഒരാള് മാത്രം ഉള്ളെങ്കിൽ എപ്പോഴും ഒരു സേവിങ് നമ്മളെ ഇടും. നിർബന്ധമായിട്ടും എടുത്തിടണം.
ആഹ് അതെ അതെ കാരണം എപ്പഴാ ഇപ്പൊ പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ കേസ് എപ്പഴാ വരികയെന്ന് പറയാൻ പറ്റൂല.
ആഹ് പറയാൻ പറ്റില്ല.
ഉം എന്തായാലും എന്താ വർക്ക്. ഇക്ക ആണെൽ ഞാൻ കൊറെ എന്താ പഠിക്കണം. പ ജോലി വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പൊ നമ്മടെ ഒരു. ഇപ്പൊ കല്യാണം ഒക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് ഉണ്ടോ, അതേപോലെ കുറേ. വുമൺസ് നമ്മുടെ ആഹ് ആഹ് ഒരു സമയത്തുണ്ടായിരുന്നു. പക്ഷെ പിന്നേ ആഹ് അതേപോലെ ഇവർക്കൊക്കെ ഇപ്പൊ ആ പഠിച്ച ആളുകള് സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞു. ഇപ്പോ എന്താ പറ ഡ്രീം.
ജോലി ചെയ്യുന്നുണ്ടോ?
ഭയങ്കരായിറ്റ് ചിന്താഗതിയൊക്കെ മാറിണ്ട് വീട്ടിന്ന്. അല്ലെങ്കിൽ വീട്ടിന്ന് നമുക്ക് ഇങ്ങനെ എപ്പഴും പോണതും ഒക്കെ ഒരു എന്റെ വീട്ടിന്ന്.
ആഹ് ആഹ്
ഒരു ബുദ്ധിമുട്ടാണല്ലോ? അപ്പം ഈ- ഇപ്പം ജോലിയാ ജോലി ഉണ്ടങ്കി തന്നെ ചില സമയത്ത്. നമുക്ക് ചില ഓഫേഴ്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. കാരണം ട്രാൻസ്പോർട്ടേഷന് അവിടുന്ന് രാവിലെ നമ്മളെ ജോലി കഴിഞ്ഞിട്ട് അങ്ങട് പോവ. അവ്ടുന്നിങ്ങട്ടുള്ള. ന്ന് വൈകി എത്തോകാന്നുള്ളതൊക്കെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ?
അതെ ഡ്ജഘ. ഇപ്പൊ അയിന് എല്ലാവരുടെ മൈൻഡ് മാറിയതോണ്ട്. ഇപ്പത്തെ ഇനി ഇനി അങ്ങോട്ട് സുഖായിരിക്കും.
ആഹ് അതെ അതെ കാരണം ഇപ്പൊ എല്ലാ- ആഹ് പോസിറ്റീവായിട്ട് ചിന്തിക്കണ ആളുകളാണ് ഇപ്പം തോനേം. ഒരു നെഗറ്റീവ് മൈൻഡ് ഇ
ഒരു ഒരാൾക്ക് മാത്രമായിട്ട് കഴിയുന്നില്ല. അപ്പൊ പിന്നെ അങ്ങനെ ചിന്തിക്കേണ്ടി വരാണ്.
ആഹ് ഇപ്പൊ ഹസ്ബൻഡ് പറയും ആഹ് പി. എസ്. സിക്ക് രജിസ്റ്റർ ചെയ്ത് തരാം. അപ്പൊ ഞാൻ ആറ് കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യങ്ങളാ എന്താ പറയാ പി. എസ്. സിക്ക് ഒന്ന് രജിസ്റ്റർ ചെയ്തരോ? അപ്പൊ പറഞ്ഞ് ഏഹ് അതിന്റെ ഒന്നും ആവശ്യ ല്ല അയിന്റെ ഒന്നും ആവശ്യല്ലാന്ന് പറഞ്ഞു. ഇപ്പം ഒരു ഒരു മാസം മുന്നെ എന്നോട് പറഞ്ഞു പി എസ് സിക്ക് ചേ രജിസ്റ്റർ ചെയ്യാം പി എസ് സി കോച്ചിങ്ങിന് ചേരാം പറഞ്ഞു. ഞാനിപ്പൊ നമ്മള് പ്രഗ്നന്റ് ആയി
ട്രൈ ചെയ്യുന്നുണ്ടോ?
ഇല്ല. അപ്പൊ ഇപ്പൊ പ്രഗ്നന്റ് ആണ്. അപ്പം ഇപ്പൊ എനിക്ക് അതിന് പോകാൻ പറ്റിയ ഒരു അവ സ്ഥല്ല അപ്പൊ ഞാന്ങ്ങനെ ആലോചിച്ചു. ആറുമാ ആറ് മുമ്പ് പറഞ്ഞപ്പോ ഒരു അതിന്റെ ആവശ്യല്ലാന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഇപ്പൊ ഓരുക്ക് മനസിലാക്ണ്ട്, അതുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ കഴിയണില്ല എന്ന് മനസ്സിലായി. എന്തേലും ഒരു ബൈചാൻസില് നമുക്ക് കിട്ടിയാല് ഒരു ലക്ക്. കിട്ടിയാലോന്ന്ള്ള ഒരു ഒരു, ഒരു മൈൻഡ് വന്നേക്ക്ണ്.
അതെ സ- സപ്പോട്ട് കിട്ടിയാല് രണ്ടു പേരുണ്ടെങ്കില് നല്ല നെലക്ക് കുടുംമ്പം. ജോബ് പോവാ. എന്നാ നമുക്ക് അവസാനിപ്പിക്കാട്ടോ?
ആഹ് ഓക്കെ ശെരി ഉം
ഉം.